കേൾക്കണ്ടോ
ആ
ആ ആ എന്തൊക്കെണ്ട്
എന്തൊക്ക്യേ നല്ല വർത്താനം
സുഖേണ്
ആ സുഖം ചോറൊക്കെത്തിന്നോ
ചോറ് തിന്നിട്ടുണ്ട് ഇന്ന് കൊറച്ച് നേരം വൈകിപ്പോയി സാധനം കിട്ടാന്
ഇന്നലെ
നേര്ത്തെ തിന്നലിണ്ട് ഇന്ന് ഉപ്പർഞ്ഞ് ഞാൻ വരുമ്പോ കൊണ്ടര ചിക്കനർഞ് ഇപ്പ പൊറത്ത് പോയപ്പോ നേരം വൈ ലാസ്റ്റ് ഞാൻ പോയി കടേ പോയിറ്റ് സാധനൊക്കെ വാങ്ങി വന്നപ്പത്തേക്കും പിന്നെ നമ്മള് വന്ന്ണ്ടാക്കും വേണ്ടേ.
ആ
ടൈമെടുത്തു
ഉം
ഓ ബിരിയാണിയാണ് പ്പൊ തൊറക്കെണെങ്കിൽ കൊറച്ച് സമയം കയണം അതിനുള്ള കട ന്ന് വേകട്ടെ, ആവണൊള്ളു.
ഇമ്മലാവു
ധമ്മിലാണ് ഇഞ്ഞതാവട്ടെ. കൊറച്ചു സമയം എടുക്കുന്ന് വിചാരിച്ച്.
രാത്രിക്ക് കൂടി കണ്ട് വെച്ചതാ?
രാത്രികത്തം കൂടി ന്നേണ്. രാത്രിക്ക് വേറെ വെക്ക്ണ പരിപാടിയൊന്നുല്ല. ഉച്ചക്കത്തെന്നെ രാത്രി. വെച്ചാല് കു പിന്നെ കൂടുതൽ ടേസ്റ്റാണ് ചെലവാകും. പക്ഷെ മടിയാണ് ഒരു നേരംതന്നെ കഷ്ടിച്ചു വെ ക്ക ഹ ഹ ഹ ഇങ്ങക്കെന്താ?
ഞങ്ങക്ക് എന്താ ചിക്ക ന്ണ്ട് ഇതേപോലെ പറഞ്ഞ പോലെന്നെ ഏൽപ്പിച്ച്ക്കേണ് കട
ഇത് കൊണ്ടന്നന്നപ്പോ നേ രം വൈകി പിന്നെ മുരിങ്ങ എന്ത താളിപ്പ്ണ്ടാക്കല്ലോ? അതും പിന്നെ ആ പിന്നൊരു ഉപ്പേരി.
ഇ എന്നപ്പ ന്ന് സാധ ചോറൊക്കെ തന്നെ?
ആ സാധാ ചോറ് വൈന്നേരത്തിന് ചിക്കനും നെയ്ച്ചോറും ണ്ടാക്കാറ്ള്ളത്.
ആഹ ആ ഇന്ന് രാവിലെ തൊട്ട് പ്പ ചെറു മയെന്നേണ്.
ആ ഇവടെങ്ങനെ രാവിലെ വെയിലൊക്കെണ്ടേനി ഒന്ന് മഴ യ്ത്ങണ്ട് പിന്നെ പ്പങ്ങനെ മൂടി പ്പ ങ്ങനെ മയങ്ങനെ വരുന്ന്ണ്ട്.
ആഹ ഇവിടെ ഇപ്പോ തെളിഞ്ഞ്ക്ക്ണ് പക്ഷെ രാവിലെ തൊട്ട് മഴന്നേന്നു. ശരിക്കൊരു തുണിയളൊന്നും തോരിടാനുള്ളള്ളരിതില്ല പ്പ ഞാ പുറത്തിട്ടാണ് എപ്പളാ എടുക്കേണ്ടി വരാ
ആഹ് ആഹ് കുട്ടികളൊക്കെ സ്കൂളു
ഒക്കെ സ്കൂള് പോയി. നാലാളുണ്ട്. ഒക്കെ സ്കൂള് പോയിണ്. ചെറിയ ആള് പ പ്രാവശ്യം എൽ കെ ജി ചേർത്തി. ഒക്കെ ക്ലാസ്സി പോ ഇല്ല ല്ല ഓന ങ്ങനവാടി പോയതെനു അപ്പൊ ശീലായിണ്. പ്രശ്നൊന്നുല്ല ഷ്ടാണ് പോവാന്. പ്പൊന്നുല്ല.
ഇവിടെ എന്റെ മോള് ഇതേപോലെ പ്പ യു ജി മടി യേനി പോവാന് യു കെ ജി കരച്ചിലൊക്കെയിറ്റ് കൊറേത് എന്താങ്ങനെ ചെയ്ത്?
ആഹ് ശരി അംഗനവാടി പോയിട്ടില്ലേനു?
ഇല്ലേ അങ്ങോട്ട് പോയിട്ടില്ല, കൊറച്ച് ദൂരണ്ട്. കൊണ്ടേക്കെണ്ടെ ആഹ് ദൂരൊല്ല റോഡൊന്നും ഈ ആ ആൾക്കാരങ്ങനെ അധികൊന്നും വീടുകളൊന്നുല്ലാത്ത ഏരിയായിരുന്നു. ആവുമ്പോ പിന്നെ കുട്ടി ആഹ് ചെറിയ കുട്ടിയാ എന്റെ താഴെ ചെറ്താകുമ്പോ പോവാനോ കൊണ്ടരാനോ ക്കെ ബുദ്ധിമുട്ടാ.
അപ്പൊ എത്രാള്ണ്ട്?
രണ്ട്.
ആഹ്
വേറെന്തൊക്കെണ്ട്? ആഹ്
ആ ശരി. എന്ത വർക്കെന്താ പ്പോ പുതിയപ്പൾക്ക്?
അത് ഷോപ്പിൽ
ആഹ് അ ശരി ഉം എന്ത് വൈകുന്നേരം കുട്ടികൾ കുട്ടി വരുമ്പോത്തേക്കും
കുട്ടിക്ക് അങ്ങനെ അങ്ങനെ നിർബന്ധൊന്നുംല്ല പായ അങ്ങനെ എന്തേലൊക്കെ ഉണ്ടെങ്കി അങ്ങനെ കൊടുക്കും കൊച്ചങ്ങാണ്ട് അങ്ങനെ കൊടുക്കും അല്ല അല്ലാതെ നിർബന്ധ ഇല്ല ആഹ പയനൂഡിൽസ് അങ്ങനത്തെതൊക്കെ ഇങ്ങനെ അല്ലെങ്കി ഒന്നുംല്ലെങ്കി കഞ്ഞിയോ അങ്ങനെ എന്തേലുമൊക്കെ കൊടുക്കും
ആഹ ഉ
അവിടെ
ഇവിടെ വ ഇന്ന് ഇപ്പ ഇ ബിരിയാണി ഉള്ളത്ണ്ട് അങ്ങനെയൊക്കെ എന്തെിലും സ്പെഷ്യൽ സാധനങ്ങളൊക്കെ ആയാല അത് കഴിച്ചു അല്ലാത്തതൊക്കെ ആണെങ്കില് എന്തെലും ഉണ്ടാക്കല എന്തേലും ഉണ്ടാക്കലന്നെ നുറുക്ക ഉണ്ടേ പഴപൊരിയോ മൈത എന്തേലും മൈസൂർ പഴം വെച്ചിട്ടോ എന്തെങ്കിലും
ഒപ്പിക്കണല്ലേ
എങ്ക എന്തെേലൊക്കെ ചില ദിവസം കപ്പ് കേക്ക് വാങ്ങിച്ചിട്ടില്ലേ എന്നിപ്പ ഉണ്ടാക്കാനും മടിയണേ ആ അങ്ങനെ വാങ്ങ കൊണ്ടര അവിത്തന്നെ കടുണ്ട് പട്ടുണ്ട് അവിടുന്ന് തന്നെ അവർക്ക് പറ്റിയത് ഒല്ലിന പോയി വാങ്ങി ഞങ്ങൾക്ക് ഇട അങ്ങനെ പിന്നെ ആ പിന്നെ ഒന്നായിട്ട് കൊടുക്കല
ആ ആ
സ
പറ്റില്ല എഴതി വെച്ചങ്ങാണ്ടല്ലേ പറ്റുപോലെ എതി വെച്ചങ്ങാണ്ടില്ലേ പറ്റി കറന്ന കണ്ട അങ്ങനെ പേടിച്ചല്ലേ ആ ആ
അങ്ങനെ വാങ്ങ പറ്റ
ആ
പിന്നെ വരുമ്പോ ഒന്നായിട്ട് കൊടുക്കും ആയിരത്തിഞ്ഞൂറ് രണ്ടായിരംക്കെ ആയിരത്തഞ്ഞൂറ ആവുമ്പോ കൊടുക്കും
ആ
എപ്പോഴെപ്പോഴും നമ്മ ഇലേച്ചി പൈസ ഉണ്ടാവില്ലല്ലോ അപ്പൊ ഇങ്ങനെ ആകുമ്പോ പിന്നെ ആവശ്യമുള്ള ആ സാധനങ്ങൾ പോയി വാങ്ങും മുന്ന തന്നെ ആയോണ്ടെ
ആ അല്ല ഉപകാരമാണ് വീട്ടക്കാരേലും വിരുന്നുകാരൊക്കെ വന്നാലേ
ആ പെട്ടെന്നൊക്കെ സുഖ ഒരു ഉപകാരമാണ് എന്നാ ഒരു നിലക്ക് ഒരു ഉപദ്രവമാണ് അറിയ കൊണ്ട്യാൻ വാണ്ടിയതും ആവശ്യ ഇല്ലാത്തൊക്കെ വാങ്ങ വേ പൈസ ആവും അതല്ല കൊണ്ടുപോകും അവന വശ്യമുള്ള ബിസ്ക്കറ്റോ വേ ഉള്ളോ ചപ്പോ ഓരോന്ന് അങ്ങനത്തൊക്കെയ ആരുന്നു താല്പര്യം കടി ഉണ്ടാക്കിട്ടില്ലെങ്കില് അതാണ് ഇഷ്ടം കൊണ്ട അവനാന ആവശ്യമുള്ളത് വാങ്ങും അപ്പൊ കടുണ്ടാക്കണല ഏറെ പൈസായി അപ്പൊ ഉണ്ടാക്കാ നല്ലത് തോന്നു ന എന്ത് വർക്ക് ചെയയ്യണ്ടോ
ഇല്ല
ഉം
ആ അ കല്യാണത്തിന് മുമ്പക്കെ ചെയ്തിനി ഇപ്പ ചെയ്യണന്നില്ല
മുമ്പ് എന്തായ്തേ
മുമ്പ് എന്താ അക്ഷയ്യില അങ്ങനെന്ന
ആ വർക്ക് എഴുതിയണ്ട്
ഉം പിന്നെ കല്യാണം നിശ്ചയിച്ചീന്റെ ശേഷം അങ്ങനെ നിർത്തിയതാ
ഏ
പിന്നെ പോയിട്ടില്ല പിന്നെ ഇപ്പോ കുട്ടിക പോണംന്നൊക്കെ ഇണ്ട് കുട്ടികളൊക്കെ ഇങ്ങനെ കൊറച്ച വലുതായിട്ട് ചെറുതാണ്
എത്ര പേര് പഠിച്ചുപ്പൊ
ഡിഗ്രി കഴിഞ്ഞുകണ്ട അങ്ങനെ കോഴസ് എടുത്തത്നി
ഏ
എന്നിട്ട് പിന്നെ അക്ഷൽ അവിടെത്തന്നെ കറി എടുത്തോടെ തന്നെ
കേറിലേ
ഇടെത് ഇടി
ഉം അക്ഷെ കമ്പ്യൂട്ടർ ഒക്കെ നല്ലണംല്ലേ പക്ഷെ ഇവിടുന്ന് പുറത്തിറങ്ങാൻ സമക്കൂല ഒന്നിനും ഇവിടെ ഇഷ്ടല്ല പോവാാന് വീട്ടത്തെ ജോലിന്നണ്ട എനിക്ക് എടുക്കാൻ ഇഷ്ടം ഇ്ടം പോലെ അറി ഉണ്ട് പക്ഷെ നമ്മളതായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടണെങ്കിൽ നമുക്ക് പോവണം
ആ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ചോദിക്കണീന്റെ ഒരു പരിധിയില്ലേ
ആഹ എന്തേര് പറ പറഞ്ഞാല അത്വിടെ വെത് എനിക്ക് തന്നെയാണ് പക്ഷെ എടുക്കുമ്പോ കണക്കുംണ്ടാവും അതാ പ്രശ്നം അഞ്ഞൂറ് വെച്ച ഇന്ന് എടുത്താ കണക്കായിരം വെച്ചാ കണ ക
ആഹ
നമ്മള ഓരോന്ന് വാങ്ങണീപ്പ കണക്കണ്ടാവും മറ്റേ നമ്മൾ ആകൻ ഭാര്യം അറിയണല്ലോ വശ്യമുള്ള സാധനങ്ങൾ വാങ്ങാം അത പ്രശ അവിടെ ചക്ക അങ്ങനത്തൊക്കെ ഉണ്ടോ ചക്കി മാങ്ങിയൊക്കെ ഉള്ള ഏരിയണോ
ചക്ക ഇവിടെള്ളതൊക്കെ ഇപ്പൊ കൊറെ മുറിച്ചു എന്നാലും അവിടന്ന് ഇവിടന്ന് കേറ്റ കിട്ടലിണ്ട് പിന്നെ ആഹ സാധനം മാങ്ങല്ല മാങ്ങിയൊന്നില്ല പിന്നെ പായണ്ടല്ലോ വക്ക
വായണ്ടോ
ആ അങ്ങനത്തതൊക്കെ ഇണ്ട്
ഉം വാഴ ഏതാണ് നേന്ത്രവാാഴ
അല്ലല്ല
ആ പൂവനോ വെണ്ണു പറഞ്ഞഞ് പൂവനോ അറിയനെ
അതാണോന്നണ്ട് ഈ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണത്
അത് മറ്റേത് എന്താ കുന്നൻ ല കുന്നൻ പഴ കന്തോടന് കുന്നന് കുന്നമായായ അത് നല്ലതാണ്
അതാണ് ഇവിടെല്ലത് ആഹ അതെ
ള്ളതൊക്കെ വെണ്ണുറമ്പൂവൻ ഞ്ഞത് എനിക്ക് റെ ഓഗസ്റ്റ നേിയന്ത്രപ്പഴാണ് ഞങ്ങൾ ഇവിടെ അധികം കുട്ടികൾക്ക് ഇഷ്ടം ആ രണ്ടും ഇവിടെ പിടിച്ചിട്ടില്ല മറ്റേത് തോന്നണ്ട് തുൊടിയില് ആഹ
ആഹ എന്റെ വീട്ടിലുണ്ടേ ഇതേപോലെ റോംബസ്റ്റ പിന്നെ ഇങ്ങനെ അ്മക്ക് ഈ തെങ്ങിന്റെ ചോട്ടിലായി മട്ടല് അങ്ങനത്തെത ണങ്ങാണ്ട് ആഹ അത് ഇത ഇപ്പല്ലാന്നാ തോന്നണുന്നത്
ഉം
കേട് വന്ന വണ്ട്
ആഹ് ആഹ ആഹ അത് ശരി അയൽവാസിലൊക്കെ എടുത്‌ എടുത് വീടുകളൊക്കെണ്ടോ
ഇല്ല ഇവിടെ ഇവിടെ ന്റവുടെ ണ്ട് അയൽവാസികളൊക്കെണ്ട് ഇവിടെ അങ്ങനെയില്ല ഇവി ഇവിടെ ഒര് വീട് കഴിഞ്ഞിട്ട് കൊറച് കഴിഞ്ഞിട്ട് വേറെ വീട് അങ്ങനെ
ഉം വിട്ടു വിട്ടാ
ഇവിടെ ഒരു പാടത്താണേ ഞങ്ങളതന്നെ
ആ പാടം ങ്ങള് മണ്ണിട്ട് പൊന്തിച്ച് വീടാകീതാ
അതിന്കറീല ഇവലെ ഓരിഭാഗം കിട്ടി അവിടെന്ന് കൊറച് ഇപ്പറതികൂടി ഇടതാ അങ്ങനള്ള വീടാ ട്ടോ തോന്നിണ്ട്
ആ അത് ശരി
ഒരു ഒരു മൂലത്തെ പേരാവ കവുങ്ങളെക്കായിട്ടെ അങ്ങനെ ബാക്ക് ബാക്ക് ഭാഗത്ത് ഡബ്ബറുണ്ട്
ഏ പതിനഞ്ചാവുല വേറാകക്കെ ഇടത്ത് പോരാ ല്ലെ റബ്ബറെപ്പളുങ്ങനെ അയിന്റെ കൊമ്പും പൊട്ടികൊണ്ടല്ലേ
ആ ആ പി ആ ണ്ട് ആ അതൊക്കെ ണ്ട് കത്തിക്കലൊക്കേണ്ട് പിന്നെ ഒരു കൊളം ണ്ട്
ഏ ചോറോ അതെല്ലും അടുപ്പിലെന്നെണോ
ചോറും ചോറ് അപ്പം അങ്ങൻത്തതൊക്കെ യുള്ളൂ അടുപ്പിലെണ്ടാക്ക
ആ
ബാക്കിള്ളതൊക്കെ ഗ്യസ്മ്മതന്നെ ഒരുവിതക്കെ
ആ ഉം ഈ റബ്ബറിലോൾക്കു നല്ല വിറക് ട്ടെ ഞാന് ഇവിടെ ചോറ് ഇവിടെ ഇപ്പാക് കുക്കറിൽ വെച്ച ചോറ് പറ്റൂല ഇഷ്ട്ടല്ലാ അപ്പം ഉപ്പള്ളതോണ്ട് ഞാന് ഇപ്പാക് ഞങ്ങള് ചോറ് രാവിലെയ ആ അടുപ്പിലെന്നെ വക്കും എല്ലാത്തതൊക്കെ ഗ്യസ്മ്മലാ അതെ മാരി ഇറച്ചിക്കെ കൊണ്ട്രാ സമയത്ത് അടുപ്പിലേക്കും
ഉം ആ ഇവിടെ അങ്ങനെക്കെ തന്നെ ഈ കോഴി ബീഫ് അങ്ങനെക്കെണ്ടാവുംമ്പം
പൊള്ളല്ല ഞമ്മളെ കുക്കറിൽ വെച്ചാഒരു മല്ലി ചെയാ ചോറും ഇറച്ചി അടുപ്പിലാണ് ആ എല്ലാത്തതൊക്കെ ഗ്യസ് മ്മലെന്നെ സാധാരണ വേറാകയാലും പിന്നെന്താ ഇന്നാ ശരിട്ടോ പിന്നെ വിളിക്കണ്ട്
ആ ശരി